കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്,
ആ ഹ് ആഹ് റേഞ്ചിന്റെ ഇഷ്യൂല്ല കാരണേ
ആഹ് ചില സമയത്ത് അങ്ങനെ മഴയായ ഇവിടെ റേഞ്ച് ഇഷ്യു ഉണ്ട് അവിടെ എങ്ങനെയ എപ്പോഴും ഉണ്ട
അങ്ങനെ ഇടക്ക സമയച്ചില സമയത്തൊക്കെ ഉണ്ട് ആദ്യം ഐഡിയ എയർടെൽ അങ്ങനെ ചില സമയത്തൊക്കെ അങ്ങനെ റേഞ്ച് ഇഷ്യൂ വരാറുണ്ട് നമ്മള് ഫോൺ ചെയ്യുമ്പോളൊക്കെ നെറ്റ് ക്കോളിലൊക്കെയാണ് കൂടുതലായിട്ട് വരിക
ആ നെറ്റ് കോളേ വരുവുളളു അല്ലാതെ ഈ സിം വഴിയുള്ള കോളിൽ അങ്ങനെ അധികം വരൂല
ആഹ് വരുല്ല ഞാൻ വിളിച്ചത് ഞമ്മള് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷ കാലഘട്ടത്തില് നമ്മളൊരു മഹാമാരി അനുഭവിച്ചല്ലോ നേരിട്ട്
ആഹ് അത് തന്നെ
ആഹ് കൊറോണ കോവിഡ് കൊറോണ കാലഘട്ടം പല പേരിലും അറിയപ്പെട്ടു ട്ടു
വൈ ആഹ് വൈറസ് ഒന്നാണ് ഒരുപാട് തരം പേരുകളില് അറിയപ്പെട്ടു
ആഹ് അത് തന്നെ ലോകം മൊത്തം വന്നല്ലോ അത്
അതെ ലോകം മൊത്തം അപ്പൊ ഞ നമ്മളാ കാലത്ത് ഒരുപാട് യാതനകൾ സഹിക്കാത്ത വീടില്ല വളരെ ചുരുക്കള്ളൂ ഏത് ചെറിയ വീടാണെങ്കിലും വലിയ കോട്ടക്ക എത്ര വല്യ വീടാണെങ്കിലും അത് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടാവും
അതിന്റെ ബുദ്ധിമുട്ട് എല്ലാരും അനുഭവിച്ചിട്ടുണ്ട് കാരണം എത്രയോ നാള് നമ്മള് വീടിന് പുറത്ത് ത്തിറങ്ങാതെ ഒരു ജോലിക്ക് പോലും പോവാൻ പറ്റാതെ എത്രയോ പേര്
അതെ അതെ അതെ ഉം ഒരുപാട് ആളുകളെ ജോലി മാർഗം ഇപ്പൊ നമ്മള് പറയാണെങ്കില് വിദേശത്തുള്ള ആളുകള് അവരാണ് കൂടുതലും ഇതില് യാതന അനുഭവിച്ചത് കാരണം അവര് എന്താണെങ്കിലും അവിടെ ഒരു അറ ഒരാളൊക്കെ കീഴിലാണല്ലോ അവര് ജോലി ചെയ്യണേ
ഉം
ആ അപ്പ അവര്ക്ക് ഈ പ്രയാസം വരുമ്പോ അവരതും കേക്കണം പിന്നെ ഈ ജോലി ചെയ്യണം പൊറത്തെറങ്ങാൻ പറ്റൂല അവരെങ്ങാനും കോവിഡ് എങ്ങാനും പോസിറ്റീവായാ പിന്നെ പറയും വേണ്ട
പറയേം വേണ്ട എവടേങ്കിലും ഒരെട്ത്ത് കൊണ്ട് അടച്ചിടും വല്ലപ്പോ കാെറച്ച് എപ്പഴെങ്കിലും ആഹാരം ആഹ് വല്ലാതൊരു ബുദ്ധിമുട്ടായ്രുന്നു അവിടെ വെച്ച് വന്നാല്
ആഹ് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കാണ് നമ്മള് പറഞ്ഞ നമ്മള് നമ്മള ഫാമിലിന്റെ ആഹ് ഫാമിലീലാണല്ലോ കഴിയ്ണെ
ആഹ്
ആ അവരൊറ്റ്
അവരാവുമ്പോ ഒറ്റപ്പെട്ട് ആഹ് ഒരുറൂമില് ഒരുപാട് പേരാണ് ഒരാൾക്ക് ഉണ്ടെന്നറിഞ്ഞാ പിന്നെ അവരെ എങ്ങോട്ടെങ്കിലും ആക് ക്കാണ് പിന്നെ പൊറം ലോകായിട്ടൊരു ബന്ധോല്ല ആഹ്
അഹ്ആഹ്
ആരും അങ്ങനെന്ന് വെച്ചാ അവര് വല്ലാ ത്തൊര് ഇതായ്‌ര്ന്നു ആരും അങ്ങനെ അധികം അടുക്കത്തില്ല പക്ഷെ അട്ക്ക്ണോരുണ്ട് എന്നാലും ചെലോർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ അർഞ്ഞു ഇങ്ങനെ ഒരു ഒരു റൂമില് ഇങ്ങനെ അടച്ച് ച്ച്ടും പിന്നെ ഏതെങ്കിലും ഒരു സമയംങ്ങനെ ആഹ് ആഹാരം കൊടുക്കും പൊറത്തെ കാര്യങ്ങളൊ ഒന്നും അറിയത്തില്ല
അറിയത്തില്ല അങ്ങനെ അടച്ച് ച്ച്ട്മ്പോ അവര് വേറെ പ്രയാസം കൂടി ന്നെ എ എന്തെങ്കിലും ബേസില് അസുഖം ഉള്ളാെരു ആളാണെങ്കി അട ച്ച്ട്ന്നത് കൂടി അതെല്ലാം കൂടി പ്രഷറ് ഷുഗറ് എല്ലാം ടെൻഷൻ കേറല്ലേ
ആഹ് ടെൻഷൻ കേറും
ടെൻഷൻ കെറ്ണാ അപ്പ ഇതെല്ലാം ഒ ഒന്നും കൂടി ഹൈ ആവും എല്ലാ അളവും ഹൈ ആവും അപ് അപ്പ അവരെ രോഗം ഒന്നും കൂടി വെഷളാക്കും
ഉം
ഉം അത് ഞമ്മളെ വീട്ടില് വരെ ബാധിക്കും ഇനി എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്ക്ണ യുദ്ധത്തിന്റെ പ്രശ്നം കുടിം നമ്മൾ നേരിട്ട് ട്ട് നമ്മളത് അവ്ടെ അല്ലെങ്കിലും നമ്മളത് പതിയെ ഞമ്മള് ഞമ്മളെ
പ്രധാനായിട്ട് രണ്ട് രാജ്യങ്ങള് തമ്മിലാണെങ്കിലും ഈ അറബ് രാജ്യങ്ങളോ പേയിക്കുന്ന്ണ്ട് ആ അ അവരാശ്രയിച്ച് കയ്യ്ന്ന മുഴുവൻ രാജ്യങ്ങളും ആഹ് ഇപ്പ ഇതന്നെ ആഹ് ഇപ്പ തന്നെ ഗ്യാസ് ല്ല നമ്മള് ഇന്ന് വാങ്ങിച്ചാ നാളെ ണെങ്കിലും ബുക്ക് ചെയ്യായ്ര്ന്ന് ഇപ്പൊ അങ്ങനെ ആ ഒര്ത് പറ്റൂല
അങ്ങനെ ഓരോ കാലഘട്ടത്തിലു ഓരോരോ പ്രയാസങ്ങൾ വന്നിരിക്ക്ന്ന ഒരു ഇതിലാണ്
ഉം ഇപ്പ ചെറിയ രീതീല് ഇങ്ങനെ താെടങ്ങി വെച്ചേക്ക ഇന്നിങ്
ആഹ് ആഹ് അറിഞ് അറിഞ്ഞ് അറിഞ്ഞു അപ് ഇപ്പോ വിദ്യഭ്യാ അന്ന് ആ കാലഘട്ടത്ത്ല് ഞമ്മളെ മക്കളെ വിദ്യാഭ്യാസത്തിന്റെ ഒര് പോക്ക എന്തായിരുന്നു
ആഹ് അത് ആഹ് ആ സമയത്തെല്ലാം ഈ ചെറിയ ക്ലാസ് ലെല്ലാം ചേർന്ന മക്കളുണ്ടല്ലോ അവരെയെക്കെ ഈ ബെയ്സ് എല്ലാം അങ്ങ് പോയി കിട്ടി
ആഹ് ബേയ്സ് പോയി നമ്മള് മക്കളാ ഈ നമ്മളസ് സോഷ്യൽ മീഡിയന്റെ മുമ്പില് എത്ര പിടിച്ചിരിത്തിയാലും അവരെ കൊണ്ട് കഴിയില്ല
പറ്റത്തില്ല അവര് കൊറച്ചാവുമ്പോ അതീന്ന് ഇങ്ങനെ മാറി അങ്ങ് പോവും ഇപ്പ തന്നെ ഇവ ഇവർ എന്റെ മക്കള് ആ സമയത്ത് പഠിക്കാറായില്ലായ്ര്ന്നു അതുകൊണ്ട് പ്രശ് പ്രശ്നല്ല എന്നാലെ എന്റെ നാത്തൂന്റെ മക്കളെല്ലാം അങ്ങനേണ് കൊറച്ച് നേരഇര്ന്ന്ട്ട് അവരങ് പ്പോ എന്ന് വെച്ചാ സ്കൂളിൽ പോയി പഠിക്കണ വേറൊര് ഇതല്ലേ
അത് അത് അങ്ങനെ തന്നെയാണ് അത്ഞമ്മള് എങ്ങനെ ഉണ്ടാക്കിയാലും. അത് ഉണ്ടാക്കാൻ കഴിയില്ല.
ആഹ് നമ്മക്കാരും കുറച്ചൊന്ന് ഫോണിന്റെ മുന്നേ ഇരിക്കുമ്പോ മടുപ്പ് തോന്നും.
ആഹ് ആഹ് സോഷ്യൽ മീഡിയ അവര്. അവിടന്നനെ സ്ട്രോൾ ചെയ്ത് വിട അല്ലേ നമ്മള ഈ ലൈവ് ക്ലാസുകളൊക്കെ അവര് മാറ്റി വിടും. നമ്മളത് നോക്ക ക്കി നിക്കണം എന്നാ അവരി ഇരിക്കും നമക്കത് അങ്ങനെ ഒരു പ്രയാസമായിരുന്നു ക്ലാസ്സ് കഴിയും വരെ. ഉം
അതിനിടക്ക് ഒരുപാട് വർക്കുകൾ രണ്ട് വർഷം സ്കൂളില്.
ആഹ്
ആഹ് അപ്പോഴുള്ള മക്കൾ ഇതെല്ലാം പോയി പിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും.
ഉം
ആഹ് അതെല്ലാം മാറി വന്നതന്നെ ആഹ് വലിയ കാര്യോ അ അതിൽന്ന് ഒന്ന് കയറാൻ പറ്റുമന്ന് ഞാൻഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്പോ ആ രണ്ട് വർഷം. ണ്ട് അതിന്ന് മാറാൻ പറ്റിയത് വലിയ കാര്യം.
ഇപ്പൊ അതിൽ നിന്ന് വന്നത് മാറിയ വന്ന കുട്ടികൾക്കൊരു മാറ്റണ്ട്. അതെന്താന്ന് വെച്ചാല് ക്ഷമ പറയുന്ന കാര്യം അവർക്കില്ല.
ആഹ് അതന്നെ
ആഹ് ക്ഷമല്ല അവർക്ക്രു ഫുൾ ടൈം ഒരു ടീച്ചേഴ്സ് ഒക്കെ പറയായിരിക്കും ഇപ്പ എന്റെ കുട്ടിന്റെ ക്ലാസ് സ്കൂളിലെ ടീ പറായിരിക്കും ഒരു ഒരു നാല്പത്തഞ്ച് മിനിറ്റ്ണല്ലോ ഒരു പിരിയേഡ്സ് വരുന്നത് സ്കൂളില് ആഹ് ഈ നാല്പ്പത്തഞ്ച് മിനിറ്റ്. തുടർച്ചയട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല.
ആഹ് അവര ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയ. കുറ പെട്ടെന്ന് അവര് ശ്രദ്ധ കുറവന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ടീ
ആഹ് ആഹ് ടീച്ചർ പറയാ. ഒരു പതിനഞ്ച് മിനിറ്റ് ക്ലാസ് എടുത്ത് കഴിഞ്ഞാല് അവർക്ക് എന്റർടൈയിൻമെന്റ് ആയിട്ട് അവരൊന്നാ ക്റ്റീവാക്കണം എന്തെങ്കിലും ഇരിത് പറയണം എന്നിട്ട് അതിന്റെ തുടർച്ച ക്ലാസ് എടുക്കാൻ പറ്റുവുള്ളൂ എന്നാ പറയണ്.
ആഹ് അത് തന്നെ
ഇപ്പൊ എല്ലാ ക്ലാസ്സും ബേസ് ചെയ്യണത് എല്ലാ ക്ലാസ്സിലും വരുന്ന്ണ്ട്. വലിയ ക്ലാസ്സും ചെറിയ ക്ലാസ്സും ഒക്കെ ക്ഷമയല്ല അതിന്റെ പ്രധാന കാരണം നമ്മള ഈ ഷോർട്സ് വന്നതാണ്.
ആഹ് അത് തന്നെ
ആഹ് ഷോട്സ് ണ്ടല്ലോ ഈ അല്പ അല്പ സമയത്തെ ഷോർട്സേള് ഒരു കുട്ടിന്റെരു ബ്രെയിന് വളർച്ച ക്ക് നന്നായിട്ട് ബാധിക്ക്ണ് ണ്ട് ഞമ്മളെ മക്കള്ക്ക്
ഉം
ഉം അതൊക്കെ ഈ ഒരു ഫോണിന്നൊരു അടിറ്റ് വന്നതൊ ക്ക് ഈ കൊറോ
ആഹ് ഈ സ്ക്രീൻ ടൈം അധികം വന്നതാ അപ്പോഴല്ലേ കൊച്ചു മക്കൾ അങ്ങനെ നമ്മള് കൊടു പക്ഷെ അപ്പോഴ നമുക്ക് ആ സ്ക്രീൻ ടൈം കൊടുക്കാതെ വേറെ വഴിയില്ലല്ലോ
അതെ അതെ വേറെ വഴിയില്ല അപ്പൊ ഒരു വീട്ടിലൊരു ഫോണ് നിർബന്തായി
ഒരു ഫോണല്ല എന്ന് വെച്ചാ അവർക്ക് ക്ലാസ്ള്ള സമയത്ത് നമ്മ വലിയവർക്ക് എന്തെങ്കിലും അത്യാവശ്യ ഉണ്ടെങ്കി അതും നടക്കൂല്ല കാരണം ഓൺലൈന ആയിട്ട് ലൈവ് ലൈവ് ആയിട്ടാണ് ചില ക്ലാസ്സുകൾ നടത്തുന്നത് ഇപ്പോഴും കറക്റ്റ് അവർ അറ്റൻറ് ആയിരിക്കണം അങ്ങനെ ഫോൺ ഇല്ലാത്തത്
ഫോണില്ലാത്ത അവർക്ക്ന്നെ മനസ്സിലായി ഫോണില്ലാതെ ഞങ്ങൾക്ക് നടക്കൂല അങ്ങനെ അങ്ങനെ കുട്ട് കുട്ടികള് ഫോണിന് അഡിക്റ്റ് ആയത ആ ഒരു കാലഘട്ടം
ന്ന ഒരു വലിയ ക്ലാസിലൊക്കെ ആകുമ്പോ ഒരു കുട്ടിക്ക് ഒരു ഫോൺ തന്നെ വേണോർഞ് ആ രീതിയിലോട്ട് മാറിയരുന്നു
ആഹ് മാറി മാറി അതില് പ്പ ഞമ്മളാ കാലഘട്ട ത്തില് വന്ന ഒരു മെറിറ്റായിറ്റ് എനിക്ക് തോന്നിയിക്ക്ണ എന്താറിയോ കോവിഡ് കൊറോണ കാലഘട്ടത്തില് അതില് ഞമ്മള് കുടുംബങ്ങള് തമ്മില് ഞമ്മള്പ്പൊ പൊറത്ത് പോവാതെ വീട്ടിലെന്നെല്ലരു ചുറ്റുപാടിലില്ല അതിന്നൊര് സന്തോഷം ഞമ്മള് കണ്ടെത്തി.
ആഹ് അത് തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തു വീട്ടില്. ഏഹ്
ച്ചൺല് ഉള്ള സാനങ്ങള് വെച്ചിട്ട് ഞമ്മള
ആന്ന് വെച്ചാ അന്ന് മീൻ പോലും കിട്ടാല്ലാ അത് മീ അതൊക്കെ ഓർമ്മോണ്ട്. മീൻ പോലു ഇങ്ങനെ മീൻ പിടിക്കാൻ പോലും പോവാ ആഹ് അപ്പോഴും വീട്ടിലുള്ള കാര്യങ്ങള് നമ്മളെല്ലാംങ്ങനെ
ആഹ്, ആഹ്, ആഹ് അപ്പൊ ഞമ്മളുള്ള വെ വസ്തുക്കള് വെച്ചിട്ട് ഞമ്മളൊരു വെറൈറ്റി ഫുഡാക്കാൻ നോക്കും. ള്ളതിലൊരു സന്തോഷം ഒരു സമാധാനണ്ടായിരുന്നു അന്ന് ക ആ ആ ഒരു കാ നോക്കാണെങ്കില് ഞമ്മളെ ബന്ധങ്ങളൊക്കൊര് സ്നേഹം കൂട്തല്ള്ള മാരി തോന്നീന്നു.
ആഹ് എല്ലാരും ഒരു എന്ന് വെച്ചാ പൊറത്തോട്ട് പോവുമ്പോ എല്ലാരും ഒരുമിച്ചിരുന്ന് സംസാരിയ്ക്കാനും കാര്യങ്ങള് പറയാനും ഇപ്പന്ന ചെറിയൊരു വീട് മുതല് വല്ല്യ പക്ഷെ വലിയ വല്യ നേതാക്കളൊര് അവർക്കോലും പുറത്താ സിനിമാനടമ്മാര് എല്ലാരും ഇങ്ങനെ പറയാ ഇത്ര ഈ ഇങ്ങനെ പോസ് ള് കണ്ടിട്ടുണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ വീട്ടി ഇരിയ്ക്കുന്നത്.
അതന്നെ അത് അത് ശെരിയാണ് അങ്ങനെ ഒരു കാലഘട്ടം അപ്പൊ അങ്ങനെ വീ ട്ട്ല് രിക്ക്ണ ഒരു കാലഘട്ടത്തില് ഞമ്മള് വീട്ടിലിരിക്ക്ണ സ്ത്രീകൾക്കും അടങ്ങിയിരിക്ക്ണ നമ്മളെല്ലാരും ആ വീട്ടിലിരിക്കാണല്ലോ അപ്പൊ വന്നതാണ് ഒരു സ്വയം തൊഴില് ന്ന്ള്ളൊരു ചിന്ത വന്നല്ലോ
ആഹ് അത് വന്ന്.
ആഹ് സ്വയം തൊഴില് വീട്ടിലിരുന്നാലും എങ്ങനെ വരുമാനം നേടാം ഒരു ചെരട്ട പോലും കളയാത്തൊരു കാലായിരുന്നു അത് ഒരു അല്ലെ ഓർമ്മല്ലേ ഒരു ഞമ്മുക്കുപ്പം അമു ക്ക്ഞ്ഞിണ്ടാണ മക്കക്ക് പറഞ്ഞൊട്ക്കുമ്പോ ഓല് കൗതുകത്തോടെ നോക്കി കേട്ടിര്ക്കും. തൊക്കെ ണ്ടായതാണോ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോന്ന്ല്ലത്. അതെ യതെ ഇപ്പൊ പാഠപുസ്തകത്തിലെ ചോദ്യാൻസറായി വന്നിട്ട്ണ്ട്.
ആഹ്, ഏത് ക്ലാസ്സില് ഞാൻ അത് ഇവരെല്ലാം മ ചെറിയ ക്ലാസ്സാണ്
ചെറിയ ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ അയിൻ്റൊരു ഞമ്മളൊരു മഹാമാരി വ ന്നാല് നേരിടേണ്ട കാര്യങ്ങളും പ്രശ്നങ്ങളും കൊസ്റ്റ്യന് ആൻസറായിട്ട് വര്ണ് ണ്ട്പ്പെയ്
ആഹ്
ആഹ്, നാലാം ക്ലാസ് പഠിക്ക്ണ് ണ്ട് ന്റെ മോന് അപ്പൊ അങ്ങനെ അവനൊക്കെ വെര്ണ് ണ്ട്. അപ്പൊ ഞമ്മള് പ്രതീക്ഷി ക്കാതല്ലേ ഓരോരോ വൈറസ് വര്ണെ അപ്പൊ അതിനെ ഞമ്മള് കുട്ടികൾക്ക് ക്ലാസ് മ്മളെങ്ങനെ അതിനെ പ്രതിരോധിക്കണം
ആഹ്.
അ അതിന് എങ്ങനെ ഞമ്മള് ഞമ്മളെന്തെക്കെ ചെയ്യണം, ഇപ്പൊ അങ്ങനെയൊക്കെള്ള ബേസിക്കായിട്ട്ള്ള കാര്യങ്ങളാണ്. അപ്പഞ്ഞി അങ്ങനെയൊന്നും പ്രയാസങ്ങള് വരാതിരിക്കട്ടെ
എല്ലാരേം വെൽ അപ്ഡേറ്റഡ് ആയിട്ടല്ലേ ഒന്നോട എന്ന് വെച്ച ഓരോ വരുമ്പഴും അതിന് വേണ്ടി ഇങ്ങനെ പ്രി പേറായിരിക്കാനല്ലേ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിതാക്ക്ന്നത്.
അതെ യതെ, ഒര് എൽ എ പ്പെല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ കാൺണ് ണ്ടല്ലോപ്പൊ കുട്ട്യെള് എന്തേലും പ്രയാസം വെരുമ്പോ കുട്ട്യേള് ഓടിച്ചെന്ന്ട്ട് അയിനില്ലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്ക്ണത് ആഹ് അതൊ ക്കത്തെ മ്മള് ഇപ്പത്തെ ഒരു കാലഘട്ടത്തിന്റെതിലാണ് എങ്കിലും അങ്ങൻത്തെ ഒരു മഹാമാരി ഒരു കാലഘട്ടത്തേക്ക് ഒരു വൈറസ് പരമായിട്ടും ഇനി നമ്മള് പോവാതിരിക്കട്ടെ നമ്മളെ മക്കളും ആഹ് ഒരു ഭാവി ജീവിതം ആഹ് ഞമ്മളേ കൊറെ കഷ്ടപ്പെട്ടതാണ് അപ്പം ഇനി ഞമ്മളെ മക്കൾക്ക് അങ്ങൻ
തലമുറയെങ്കിലും നല്ല രീതിയില് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് തന്നെ അന്നും ഇന്നും ഇല്ലാലോ നമ്മള് ഈ പ്രായം ആയ അവര് ന്നെ പറയാ അവര് ജനിച്ചിട്ട് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം എന്നെല്ലാം പറയും എന്റെ ഉമ്മാടെ ഉമ്മാലേ ആഹ്
അങ്ങനെയൊന്നും ഇതില് വന്നിട്ടേല്ല നമ്മളൊക്കെ കൊറേ മുന്നക്കെ ഇങ്ങനെ ഓരോരോ വൈറസ് പക്ഷെ ഇത് ഇങ്ങനൊരു വൈറസ് ഇതാദ്യായിട്ടാണ്
വൈറസ് ലോകം മൊത്തത്തി വ്യാപിക്ക്ണ മറ്റേ ഒരു രാജ്യത്ത് രണ്ട് രാജ്യം അങ്ങനായി ലോകം മൊത്തത്തില് ആ ഒരു ഒരു തക ച്ചേ അടച്ചിടല്
അതെ അപ്പൊ അതിനൊരു പ്രതിവിധി ഒരു വാക്സിനും തൊക്കെ കണ്ടുപിടിച്ചത് കാര്ണം ഞമ്മൾ ഒരുപാട് ആളുകൾ അന്ന് രക്ഷപ്പെട്ടു ഉം കൊറേ രോഗികൾ അത് കാര്ണം പേടിച്ചിരിക്കായിരുന്നു കാര്ണം ശരീരത്തില് എന്തെങ്കിലും ഒരു അസുഖം ഇണ്ടെങ്കില് അവർക്കത് പെട്ടെന്ന് ണ്ടേ
ആഹ് അത് തന്നെ ഈ വേറെ അസുഖൊള്ളോരെ പെട്ടെന്ന് ബാധിക്കോല്ലോ അങ്ങനെയുള്ള ഇത്
ഇനി ഏതാലും അങ്ങനെ ഒരു കാലഘട്ടം വരാതിരിക്കട്ടെ മ്മക്ക്
അത് തന്നെ അത് തന്നെ ഓഹ് ഓഹ് ശരി